ഹലോ
ഹലോ കേൾക്കാവോ
ആഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന് ണ്ട്
ഉം പിന്നെ ണ്ട്
എന്ത വിശേഷം
പിന്നെ ഇവിടെ മഴ മഴആയോണ്ട് വീട്ടി തന്നെ ഇരിക്കുന്ന് എങ്ങോട്ടും പോയില്ല
ആഹ് ആഹ് മഴയുണ്ട ഇവടൊന്നും ഇല്ലാ ട്ടാ മൂടി കെട്ടി ന്‌ക്ക്‌ണ്ട്നല്ല അതെ അയ് ശരി എന്താ ചായുടി ഒക്കെ കയ്ഞ്ഞോ
ആഹ് ചായ അങ്ങനെ പതിവില്ല കുടിക്ക്ന്നത് പിന്നപ്പ മഴയൊക്കെ ആയത് കൊണ്ട് ഇങ്ങനെ കട്ടൻ കാപ്പി ഇട്ട്‌ കുടിച്ചു
അയ് ശരി എന്താ കടി എന്താണ്
കടി ഒന്നും മേ പൊറത്തോടൊന്നും പോവാൻ മേടിക്കാൻ പോവാനൊന്നും പറ്റീല്ലല്ലോ മഴ ആയത് കൊണ്ട് അതൊണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാരുന്നു അത്കൊണ്ട് ഇല്ല അങ്ങന നമ്മള് ഇണ്ടാക്കൂല
ആത് ശരി എന്താ ഹോബീസൊക്കെ എന്താണ്
ഹോബീസോക്കേ എന്താ ഇവടെ ഒരുപാട് ചെടികളുണ്ട്
ആഹാ അടിപൊളി ക്ക് ഭയങ്കര ഇഷ്ടാണ് പ്ലാൻസ് എനിക്കുംണ്ട് കൊറച്ചൊക്കെ കളക്ഷൻസ്
അതെ ഇപ്പ മഴ പെയ്തപ്പം ആ കൊറച്ച്
ആഹ് കൊറച്ചൊക്കെ നാശായില്ലേ എന്ന്വച്ചാ മുറ്റത്ത്ക്ക് എറങ്ങാപറ്റാത്ത അവസ്ഥ ആയതൊണ്ട്
അതെ അതെ ഇവിടെ വെള്ളം നല്ലോണം നിക്കുന്ന സ്ഥലവാ നമ്മള് മഴ പെയ്തു കഴിയുമ്പഴേ ഇവെ ഓടയൊന്നുവില്ല വെള്ളം പോവാം വേണ്ടിട്ട്.
ഏഹേ അപ്പൊ കെട്ടി ക്ക്ണ്ടാവും.
ആഹ് കെട്ടി നിക്കും ആ അതിയേ പോവത്തൊള്ളു എഹ് ആ ഏകദേശം ഒണ്ടെന്ന് വെച്ചാ നമ്മുടെ ഇട്ടാൽ ആ നല്ലപോലെ നിക്കോന്ന് വെച്ച നമ്മുടെ യൊണ്ടല്ലോ?
എന്ത്‌?
പർഞ്ട്ട് നമ്മളിപ്പ റീൽസിലൊക്കെ കാണത്തില്ലേ റ്റ്യാസ്കോ.
അതെ ആഹ് ആഹാ
ഈ മറ്റെ നമ്മുടെ റീൽസിലൊക്കെ ഇപ്പൊ എപ്പഴും ഒണ്ടല്ലോ ഒരു മഞ്ഞക്കളറ്ല് ഫുള്ള് നമ്മടെ വീടിനാത്ത് ആയാലും മതിൽലായാലും ഫുള്ള്
ഗ്രി യെല്ലോല്ലേ? യെല്ലോ കളറല്ലേ ആ അത് വാങ്ങി വെക്ക്ണതെല്ലേ?
അതെ വാങ്ങിയതാ.
ആ അത് നമ്മൾടെ മറ്റേ തണ്ട് വെച്ചാലൊന്നും ഇണ്ടാവൂല്ലല്ലോ?
ഇല്ല്യല്ല്യല്ല
ആഹ് അങ്ങനൊരുതില് കാണ് ണ്ട് യെല്ലോ വിത്ത് ഗ്രീനല്ലേ?
അതെ അതെ
ആ ഞാനിപ്പട്ത്ത് ഒരു സ്ഥലം വരെ പോയപ്പം കണ്ട്ട്ടാ ഇപ്പൊരു ഒട്ട്മിക്ക വീട്ട്കളിലും കാൺണ് ണ്ടത്.
ആഹ് അത് പക്ഷെ ഇച്ചിരി പാടാണ് നമ്മക്ക് കിളിച്ചെടുക്കാ ഞങ്ങള് തീരെ ചെറിയൊരു തൈ വാങ്ങിച്ചെതാ ഇപ്പ നമ്മടെ വീടിന്റെ
പെട്ടന്ന്ണ്ടാവും തോന്ന്ണ്ട്ലേ അത്?
ആ അത് പക്ഷെ കൊറച്ച് ദൂസം നല്ല വെയില് വേണം നല്ലപോലെ വെള്ളവും വേണം അഹ് രണ്ടും വേണം ആഹ് വെള്ളവും വേണം വെയിലും വേണം ഞങ്ങളിപ്പൊ ഇവിടെ വാങ്ങിച്ചത് അഞ്ഞൂറ്റി അമ്പത് രൂപയായി ഒരു ചെറിയൊരു ആഹ് അതെ അതെ ഭയങ്കര പൈസ
ആഹ് ആഹ് പിന്ന അത് നമുക്ക് കട്ടെയ്ത് വെക്കാനൊന്നും പറ്റൂലല്ലോ?
ഇല്ലില്ലില്ല
ഉം ഉംഹ്
ഇതിപ്പ വെച്ചെത് ചെറുതായിരുന്നു വെച്ചത് നമ്മുടെ വീടിന്റെ തീ തീരെ ചെറുതായിരുന്നോ വാങ്ങിയത്?
ആഹ് ആഹ്
ഇപ്പം നമ്മ മുകളിൽ കയറി വീടിന്റെ മോളി കയറി ഷെയ്ഡി കൂടെറങ്ങി നമ്മുടെ ഫ്രണ്ട് ഷീറ്റ്ട്ടിട്ടുണ്ട് ഷീ റ്റിന്റെ മോളോട്ടക്കായി
ആ ഹാ എത്ര വേഗായിലേ?
ഇല്ല ഞങ്ങളിപ്പൊ വാങ്ങിച്ചിട്ട് ഒരൂ എട്ടൊമ്പത് മാസാവാൻ പോകുന്നു ഒരു വർഷാകാറായി.
അതെ
ആണോ? പിന്നെ പ്രധാനവായിട്ടും മണിമൂല്ല്യയുണ്ട് മണിമുല്ല അറിയത്തില്ലേ? എന്ത് മണിമുല്ലയെന്നും പറഞ്ട്ട് മണിമുല്ല
മണിമുല്ല അതെ അറിയില്ലട്ടാ പലത് ച്ചാലേ പലോട്ത്തും പല പേരിലാവും ചെലപ്പത് അറിയപ്പെട്ണ് ണ്ടാവ
ഇപ്പൊ നമ്മുടെ റീൽസിലൊക്കുണ്ട് ഈ മണമുല്ലയും, ക്യാറ്റ്സ് ക്ലോയുവാണ് റീൽസില് ള്ളെത് ഒരു വെള്ളക്കളർലാ കുഞ്ഞി പൂവാ നല്ല സ്മെല്ലാ
ആഹ് അതെ അതെ
ഉം ഉം ഉം പിന്നെ വേറെ ഏതാ
പിന്നെ ഏതാന്ന് വെച്ചാൽ ഡാലിയ ഡാലിയ ആഹ് അതുണ്ട് പിന്നെ മറ്റേ ബോഗേന് വില്ലാസ് ഉണ്ട്
ബോഗേൻ വില്ലാസ് അല്ലാ കളറുണ്ടോ
ആഹ് ഒരു ആറ് അഞ്ച് കളറുണ്ട്
ആഹ് ആഹ് ഇപ്പൊ അതിന്റെ സീസൺ കഴിഞ്ഞല്ലോ മഴ പെയ്തപ്പോ പിന്നെ പൂവൊക്കെ പോയില്ലേ
പൂവൊക്കെ പോയി പെടിയൊക്കെ വെയിലാണല്ലോ വേണ്ടത്.
ആഹ് നല്ല വെയിലത്ത് ഉണ്ടാവുള്ളൂലേ അത് ഉം നല്ല ഭംഗിയാണത്
ആഹ് പിന്നെ പ്ലാൻസ് ഉണ്ട് പക്ഷെ അത പേര് കറക്ട് പറഞ്ഞു തരാന്ന അറിയത്തില്ല കൊറെപ്പ പൂവള്ളതുണ്ട് ഈ തെറ്റിയില്ല തെറ്റി തെറ്റി തെറ്റി അറിയാവോ ചെറിയാ ആഹ്
ആഹ് അറിയാം അറിയാം ആഹ് അതെ ഒക്കെ വാങ്ങി വെച്ചതാണോ
ആഹ് വാങ്ങി വെച്ചതാ എല്ലാം വാങ്ങി വെച്ചതാ
ആഹ്
അവിടെ
ഇവിടെ കലാത്യ
നമ്മളൊരു വെള്ളക്കളറിലാണോ ഒരു ലീഫിച്ചിരി വലുത്?
ആഹ് ആഹ് അല്ലല്ല കലാത്യാ പറഞ്ഞാലേ ഇത് ലീഫ് ഫ്ലവർ ഈ ലീഫാണോ അയിന്റെ ഹൈലൈറ്റ്? ഫ്ലവർ അല്ല ഫ്ലവറ്ണ്ടാവും വെല്ല്യ ഇതിപ്പ റീൽസിലൊക്കെ കാൺണല്ലെ
ആഹ് അതെ അതെ ആഹ് മനസ്സിലായി.
അത് വാങ്ങി വെക്കുന്നതന്നെയാണ് ട്ടോ പക്ഷെ ഇത് ഒന്ന് വെച്ചാല് അത് മന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് വേറെണ്ടാവും. അങ്ങനെയൊക്കെ
ഉം
ഏഹ് അത് നമ്മളിപ്പോ റെസ്റ്റോറന്റില് എല്ലാടത്തുണ്ടാവല്ലോ ഒരു വെല്ല്യ
ആഹ് മനസ്സിലായി ആഹ് ഇപ്പ മനസ്സിലായെനിക്ക് വെല്ല്യ ലീഫല്ലേ അയ്ന്റെ
ആഹ് വെല്യ ലീഫ് നല്ല ഭംഗിയാണ് അയിന്റെ ബാഗ്രൗണ്ട ക്കെ ചെയ്ത് ഫോട്ടോ ചെയ്യുമ്പോ
നമക്കിവിടെ പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹാണത് വാങ്ങിക്കാൻ പക്ഷെ നമക്കിവിടെ ഈ അത്ര ഈ വെള്ള ഒക്കെ നിക്കുന്നായോണ്ടേ
അത് ന്നെച്ചാലേ ഇത് എവിടെയെങ്കിലു ണ്ടെങ്കിലും അമുന്നൊരു കഷ്ണം ഇങ്ങനെ വാങ്ങി വെച്ചാതന്നെ റെഡിയാവുട്ടോ ഇൻക്ക് എന്റെ ഒരു ഫ്രണ്ട് തന്നതാ ഒരു കഷ്ണം തന്നിട്ടുള്ളൂ. ഇപ്പൊരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞപ്പോ അതിന്റെ അടിൽ കൂടെ വേറെ ഇത് പൊട്ടി വേറെണ്ടായി അങ്ങനെ
ഉം ഉം
ഹലോ
ആഹ് കേക്കാം കേക്കുന്നുണ്ട്
ആഹ് അപ്പങ്ങനെ അങ്ങനെ ണ്ടാവുന്നുണ്ട് അപ്പെ എവിടെയെങ്കിലും ഉണ്ടങ്കില് അങ്ങനെ വാങ്ങുന്നതാവും നല്ലത് പൈസ കൊടുത്ത് ഈ വാങ്ങണന്റെ ആവശ്യം വരിണില്ല ഞാൻ കൂടുതലും അങ്ങനെ കഷ് ഏഹ് ഇണ്ടാവാത്ത സംഭവങ്ങളാണ് അങ്ങനെ കൂടുതലും വെക്കല്
ഓ.
ആഹ് പിന്നെ എവിട്ന്നെങ്കിലും നമക്ക് ആരെങ്കിലൊക്കെ തരുമ്പോ അങ്ങനെ ഇണ്ടാക്കുന്നല്ലാതെ ക്യാഷൊട്ത്ത് വാങ്ങൽ വളരെ ചുരുക്കാണ് പിന്നെ ഇണ്ടാവാത്തത് ണ്ടാവൊല്ലോ.
ആഹ് ആഹ്.
അങ്ങൻത്തെ മാത്രേ ഞാൻ വാങ്ങൊള്ളൂ.
ആ ഇവ്ടെ നമക്കേ ഈ കളാറ്റിയ വെക്കാൻ നമുക്ക് അത്ര ഒരിതില്ല. കാര്യം നമുക്കീ വെള്ള ക്ക് പിന്നെ മണ്ണക്കെ ഒരു മാതിരി കെടക്കുവാ.
ആഹ് അതേല്ലേ. ഇത് ചട്ടീല് ആ ചട്ടില് വെച്ചാല് പറ്റൂലട്ടാ ഇത് മണ്ണി തന്നെ വെക്കണം
ആഹ് അതാ ഞാൻ പറഞ്ഞെ ചട്ടീ ല് വെക്കുന്ന പ്ലാന്റ് അല്ലല്ലോ അത്. അത് അതമ്മക്കിവിടെ മ ണ്ണേ മഴ പെയ്ത് കഴിയുമ്പോ മണ്ണൊക്കെ ഒരു മാതിരി കെടക്കുവ നമുക്ക് ഇന്റർലോക്കങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് പോഷനുണ്ട് ചെയ്യാണെങ്കി.
ആഹ് പക്ഷെ ഇന്റർലോക്കക്കെ ചെയ്ത് കഴിഞ്ഞാ നല്ല ഭംഗിക്കെ തന്നെ പഷേ പിന്നെ കൂടുതലൊന്നും നമുക്ക് ഇണ്ടാ ക്കാം പറ്റില്ല പച്ചക്കറി ഐറ്റംസൊ ക്കെ ഇണ്ടാക്കാനെയ്റ്റ് പിന്നെ എക്കി ഇന്റർലോക്ക്ക്കെ ഇഷ്ടം തന്നെയേ ണ് പക്ഷെ ഉം ഭംഗിയാണ് പഷെ ഇങ്ങൻത്തെ സംഭവങ്ങളൊന്നും ഇണ്ടാക്കാൻ പറ്റില്ലല്ലോന്നാലോയ്ക്കുമ്പഴേ
ഉം ഉം നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് വണ്ടിവെച്ച്ക്ക്ണ പോഷനില് എന്തൊല്ലാംകൊഴപ്പൊണ്ട് പിന്നെ ഇപ്പ വേറൊരു സൈഡില് ഏ മ് കൊർച്ച് വസ്തു കൂടുതലുണ്ട് പക്ഷെ നമുക്കവിടെ അത്രയും പോഷന് നമുക്കിടാൻ പറ്റത്തില്ലല്ലോ.
പിന്നെ ഫ്രണ്ടേജ് മാത്രം ചെയ്യേണ്ടി വരൂല്ലേ?
ആ ഫ്രെണ്ട്ലുണ്ട് ഫ്രെണ്ടില് കെടപ്പുണ്ട്.
ആഹ് ഇന്റർലോക്ക് ചെയ്താല്
നമക്ക് അവിടെ പ്ലാന്റ് ഒന്നും വെക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ കൊറവാ. അപ്പൊ പ്ലാന്റ് ഒന്ന് നമുക്കീ വണ്ടി ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടാ. അപ്പൊ പിന്നെ പ്ലാന്റോ അങ്ങനെ ഒന്നും നമുക്ക് ഫ്രണ്ടില് പറ്റത്തില്ല ചെടിച്ചട്ടിയിലൊന്നും.
ആഹ് ആഹ് ആഹ് പിന്നെ പച്ചക്കറി ഇണ്ടാ?
ഇല്ലല്ല പച്ചക്കറി അങ്ങനൊന്നും ഇല്ല. ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ മഴ പെയ്തപ്പൊഴത്തേക്ക് എല്ലാം പോയി ഇവിടെ ഈ തക്കാളി പിന്നെ പച്ചമുളക് ചീര, വെണ്ടക്ക, എല്ലാം ഉണ്ടാര്ന്നു.
ആഹ്.
രോ രോബാഗില് വെച്ചിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ മഴ മഴ പെയ്ത് കഴ്ഞ്ഞപ്പോഴത്തേക്കും എ ല്ലാം അതൊക്കെ പോയി പിന്നെ ആ മഴയ്ക്ക് മുമ്പ് ഞാൻ എട് ത്തായിരുന്നു ഏ വീട്ടിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ.
ആഹ്.
ഇപ്പൊന്നുല്ല ഒന്നുല്ല.
അതെ ഇപ്പനീ മഴൊക്കെ നിന്ന് കയ് ഞ്ട്ടേ ഇണ്ടാക്കാൻ പറ്റ് ണ്ടാവൊള്ളൂ.
അല്ലെങ്കി മഴ കഴിയണം.
ആഹ് പ്പ പ്പ അവിറ്റ് പിന്നെ രാവ് ലെ മഴല്ലേ നമുക്ക് ഇതിനിയും നിർത്താ ൻ ടൈമില്ലല്ലോ എറങ്ങാണ്ടെന്നെ മഴ ത് ചെയ്യാൻ വയ്യല്ലോ.
ഇവടെ ഈ വെള്ളം നിക്കുന്ന സ്ഥലവാ ഞങ്ങടെ ദിവസം അപ്പൊ പിന്നെ നമുക്ക് ഒന്നും
ആഹ് വെള്ളള്ളോണ്ട് പിന്നെ തീരേ നടക്കൂല. നൊണങ്ങേനേഷല്ലേ പിന്നൊക്കെ നശിച്ചു പോവുന്നല്ലാതെ.
ഉം എല്ലാം പുല്ലൊക്കെ കേറി കിളിച്ചൊക്കെ കിടക്കൊയ് ഇപ്പം ഈ മഴ നിക്കുന്നോണ്ട് നമുക്ക് അതൊന്നും വൃത്തിയാക്കാൻ പോലും പറ്റ്ന്ന്ല്ല.
ആഹ് അതെ അതെ മുറ്റത്തിറങ്ങി മുറ്റടിക്കാൻ തന്നെ പറ്റില്ല മഴകൊണ്ട്.
അതെ കൊറേ ഇവിടെ മാവൊക്കെ ഉണ്ട് ഒരുപാട് അപ്പൊ മാവിന്റെ ഇല ക്കെ വീണ് വീണിങ്ങനെ തൂത്ത് പൂട്ടി ഇട്ടിരിക്ക പക്ഷേ ഒന്നും ആഹ് ഡെയിലി രണ്ടു നേരം ഞാൻ രാവിലെയും വൈകിട്ടും തൂക്കണം.
ഓഹ്
അങ്ങനെരിക്കും പക്ഷെ നമുക്ക് ആ ഇല കൂടി നമുക്കൊന്ന് കത്തിച്ച് കളയാൻ പറ്റത്ത അവസ്ഥ
ഇപ്പൊ ആകെ കച്ചറായിട്ടുണ്ടാവല്ലോ അപ്പൊ
ഇതല്ല തൂത്തല്ലായിട്ടിരിക്കുകയാണ്. മഴക്ക് മുമ്പ് ഞാൻ തൂത്തിട്ട് പക്ഷേ നമുക്കൊന്ന് കത്തിച്ച് കളയാൻ പറ്റില്ല കൂടി കൂടി കട
ആഹ് അതെ അതെ ആഹ് ഉം പിന്നെന്താണ്
നിങ്ങളൊക്കെ എന്തടുക്കുന്നു?
എല്ലാവരും കളിക്ക
അവരുണ്ടോ
കളിക്കാൻ പോയി.
കളിക്കാൻ പോയോ
ആഹ്
ഉം
പിന്നെ മറ്റേ എന്താണ് ഡിന്നറൊക്കെ റെഡി ആക്കിയ
ഇല്ല ഇല്ല ഇല്ല ഡിന്നർ നമ്മൾ ഉച്ചക്കത്തെ ചോറ് തന്നെ. കഴിക്കുന്നത്.
ആഹ് അതന്നെ അപ്പൊ പിന്നെ രാവിലെ തന്നെ പണികളൊക്കെ കഴിയൂല്ലേ
ആഹ് അതെ മൂന്നാളുകൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എല്ലാ ജോലികളും കഴിയും
ല്ലല്ലേ
ഇല്ല ഇല്ലില്ലല്ല യാത്രയ ഒന്നും ഇില്ല പിന്നെ രാവിലെ മോന് പോണ്ടതുണ്ടെങ്കില രാത്രിൽ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ വെക്കും അത്രയേ ഉള്ളൂ
ഓ ആ ഓക്കെ എങ്കിൽ ശരി വേറൊന്നും ഇല്ല
ആഹ് ശരിയടാ എങ്കിൽ ശരി ശരി